ഹലോ
ഹലോ ഹലോ
ആഹ കേക്കണില്ലേ ഞാൻ പറയണത്
ഹലോ
കേക്കണില്ലേ ഞാൻ പറയണത്
ഹലോ
ഹലോ
ഹലോ
ഹലോ എന്തൊക്കെ ഹലോ എന്തൊക്കെയണ്ട് വർത്താനം ഹലോ
ഹലോ
റേഞ്ചിലോടുത്തക്കെ നിക്കുവോ
കേക്കണില്ലേ
ആഹ അപ്പൊ കേക്കണ്ട് ഞാൻ പറയണ കേക്കണ്ടോ
ആ എന്താ പരിപാടി സൗണ്ട് കുറവാണല്ലോ
ആ അതെന്താണാവോ എനിക്ക് കൊഴപ്പൊന്നുമില്ല കേൾക്കണണ്ട്
ഹലോ സൗണ്ട് നല്ല കുറവാ
സൗണ്ടോ എിക്ക ഞാൻ പുൊറത്തൊക്കെ ഒന്ന് ഇറങ്ങിയോ കേെട്ടിട്ടോ റൂമിലായിട്ടാണാവുക ഹലോ
ഹലോ
ഇപ്പൊ കേക്കണ്ടോ
ആഹ ചെവിൽ വക്കുമ്പോ കറ്റ മളി
എന്തൊക്കെയുണ്ട് വർത്താനം
എന്തൊക്കെയാ നല്ല വർത്താനം
ഉ ചായക്കക്ക
ചായ കുടി ചി ട്ടു
ആയിട്ടല്ല സക്കാ സ മേട്ടല്ലേ
ഉണ്ടാക്കണം എന്തെങ്കിലും കടികൾ ഉണ്ടാക്കണം ഹം കട്ട്ലൈറ്റിൽ നിന്ന സാധനങ്ങ ഇണ്ട അ ഉണ്ടാക്കിയല്ലോ വിചാരിച്ചക്ക
ഉം എപ്പഴാപ്പൊ ചായ എടുക്കല്
ചായ ഞങ്ങൾ ചിലപ്പം ഏ ഏഴുമണിയായല്ലും കുടിച്ചു കടിയാവവണ ടൈംപ്പാപ്പ അങ്ങ കുടിച്ചു
ആഹ എല്ലാരും ഇല്ലേ വീട്ടില്
ആണ്ട്
ആഹ
ആവിടന്നിിച്ച ആ കടെ
ഇവിടെ അവല് കഴിച്ചിട്ടുണ്ട് അവല് തേങ്ങയും ശർക്കരയും പാടെ കഴച്ച് വെച്ചിക്കണേ ആര് എഴുന്നേറ്റിട്ടില്ല കിടന്നോരൊന്നും പിന്നെ ഹസ്ബൻഡ് വ നിൽക്കണേ ആ ഹസ്ബൻഡും പിമ്പാടെ പുറത്ത് കോഴിക്കോടുണ്ട് അത് പൊളിഞ്ഞടനും അത് ശരിയാക്കുകയാണ് പുതിയ അത് അടിച്ചാണ്ട് പട്ടികക്കെ അടിിച്ച ശരിയാക്കണണ്ടളപ്പ പോലെ ഏ
ത്ണ്ടാക്കാ
ആഹ പുതിയത് ഇണ്ടാക്കുകയാണ് അപ്പം അത് പറ്റൂല പഴയത് പറ്റൂല കോഴികളൊക്കെ ചാടണ രാത് ഇത്രൊക്കെ പോലെ പട്ടികളോ മെരുകോ അങ്ങനെ എന്തെലുമൊക്കെ വന്ന് പൊടിച്ചു
ആഹ
അപ്പോം എന്ത നമുക്ക് രാത്രി എന്നേറ്റ് അല്ലെങ്കിൽ തന്നെ രാത്രി ആയാല് പട്ടിശല്യം നല്ലവണ്ണം ഉണ്ട് അപ്പൊ നമുക്ക് പേടിയാണ് കോഴളെ കുച്ചു പോകല അപ്പൊ പുതിയതൊന്നും ഉണ്ടാക്കാ വിചാരിച്ചാണ്ട് ഒരു രണ്ടാളോടുണ്ട് ഉച്ചക്ക് തുടങ്ങി ക്കണ ഒറ്റയ്ക്ക് നിപ്പ അപ്പ ഹസ്ബൻഡ് വന്നപ്പ ഹസ്ബൻറുംപാട കൂടിക്കൊടുക്കുന്നുണ്ട് അപ്പം ഞോല ആ പണി കുറച്ച് കഴിഞ്ഞാൻ നിർത്തും അത് കറി വന്നിട്ട് ചായ കുടക്കമായിരുന്നുട്ട് കടിയൊക്കെ ഉണ്ടാക്കി വെച്ചക്കണേ ഓല കാത്തങ്ങനെ നക്കന്ന അവല് കൊഴച്ചക്കണ് ത ചായ ഉണ്ടാക്കിക്കിണ് മക്കളോ മക്കള് ഒ ഒരാള് മര വീട്ട കൊയിക്കണം മരപ്പം
ആഹ
ആഹ ഒരാളുണ്ട് വലക്കെ ഉറങ്ങാ നീറ്റിട്ടില്ല
ആ എത്ര വരസ ആയിക്കും
ഒന്നര വയസായിട്ടള്ളു ഉ ങ്ങ വീട്ടില് കോഴൊക്കെ ഇണ്ടാവും
കോയി അല്ലേ അങ്ങത്തൊന്നുല്ല
ഞങ്ങള വീട്ടില് കുറ കോഴിയാളും ഏ ഞങ്ങള വീട്ടിൽ കുറ കോഴിയാളും ആദ്യത് താറാവൊക്കെ ഇണ്ടേനീ ഇപ്പം താറാവ് വാത്തല്ലേ? അതുണ്ടായിനി ആദ്യൊക്കെ ഇപ്പോ അതില്ല കോഴുണ്ട് പിന്നെ കോഴി ഗിനി കോഴി ഇല്ലേ നല്ല പുള്ളി പുള്ളിയില്ലേ ആ ഗിനിക്കോഴി രണ്ടെണ്ണം ഉണ്ട് ബാക്കി സാധാരണ കോഴികളാണ് പിന്നെ
ആണ്
കുറച്ച് മീനാലുണ്ട് ഗപ്പിയള് ഫൈറ്റർ അങ്ങനത്തെ മീനാളില്ലേ ആ മീനാളുണ്ട് അനിയന് വളർത്തണം അതാണ്. പിന്നെ ഹസ്ബന്റിന് ഭയങ്കര ഇൻട്രസ്റ്റ് പിന്നെ പ്രാവാളുണ്ട് ആംസ്റ്റർലെ എലി വളർത്തണ എലി ആ അതൊക്കെ ഇണ്ട് വീട്ടില്
ആ
ഉം
പിന്നെ എന്തൊക്കെയാ പരിപാടി ഞാനിപ്പൊ പ്ലസ് റ്റൂ കഴിഞ്ഞിക്കാ
ആണോ ആ ഇനി എന്താ ചെയ്യണത്?
ഞാൻ അന്വേഷിച്ചൊണ്ട്ക്കാണ് ഒരു കോയിസ്ക്കാന്ന്.
ആഹ്
ആ
ഇപ്പൊ വേറെന്തേലും വർക്ക് ഇതിന്റപ്പം ചെയ്യണുണ്ടോ അപ്പൊ?
അക്ളി ഇല്ലല്ല ഇതന്നെ ചെയ്യണള്ളൂ. ആ പടിച്ചരാ പിടിച്ചരാ
ഓക്കെ ആ അങ്ങനെ
ആ
ഇല്ല ചോറൊക്കെ ആയോ?
വൈകുന്നേര ത്തിഞ്ഞി ഉച്ചക്ക് വെച്ചതുണ്ട് തെനഞ്ഞി അല്ലെങ്കി വെക്കലാണ് രാത്രി.
ടൈമ് ആവുമ്പോ നോക്കിട്ട് വെക്കലാ
അരീലൊരാൾ തിന്നിട്ട് പിന്നെ തികയോ നോക്കിട്ട് അങ്ങനെ വക്കല വരാൻ സമയാവും അപ്പൊ ഞങ്ങൾ തിന്നാണ്ട്
എല്ലാരും ഒരുമിച്ചിരുന്നല്ലേ ഫുഡ്‌ കയിക്കല്? എല്ലാരും ഒരുമിച്ചിരുന്നല്ലേ ഫുഡ് കഴിക്കല്ന്ന്
ആ ഇടക്കൊക്കെ അങ്ങനെള്ളു അല്ലെങ്കി സെപ്പറേറ്റ് അങ്ങനെ എല്ലക്ക് വിശക്കുമ്പോ അങ്ങനെ എടുത്ത് കഴിക്കും
കഴിക്ക ആ ഇന്നെന്തേഞ്ഞി ഉച്ചക്ക് കൂട്ടാനൊക്കെ?
ഇന്ന് പൊഴമീൻ കിട്ടീന് അലെ അപ്പൊ അത് നക്കണ്ട അത്
ആഹ്
ഉപ്പച്ചി ആ ഉപ്പച്ചി പോവല്ണ്ട് മീൻ പിടിക്കാൻ അപ്പ അങ്ങനെ പിടിചൊണ്ട്ന്നത്
ആ എവിട്ക്കാ പോല് പൊയീ കാണോ അതോ
പൊഴേക് പോവും പൊഴീക്കന്നെ മെയിനായിട്ട് പോവല്
വല ഇടാണോ? അതോ ചൂണ്ടല്ലോ?
വല വല ഇട. തൂണ്ടല് ഇല്ല വല ഇട്ടാണ്ടാ പുടിച്ചരാ.
ആഹ് ഒറ്റക്കാണോ പോഅല് അതോ ഒപ്പം ആരേലൊക്കെ ഇണ്ടാകോ? ഏ
കൊറെ ദിവസി ൻശേഷം ഇപ്പൊ കിട്ടണേ പറയാ
റ്റ് ണ്ടാവുംകൊറെ മറ്റേത് അടുപ്പിച്ചടിപ്പിച് കിട്ടിയാലെ നമുക്ക് അയിനോട്
ആഹ് മടുക്കും മടുപ്പ്ണ്ടാവും ഞാനൊരു വട്ടൊക്കെ തിന്നുള്ളൂ പിന്നെ അത് തിന്ന തിന്നുല്ല വടെമ്മിം പ്പന്നെ ത്തിന്ന
അനിയന് ഇഷ്ടല്ല ഓന് ത് ന്നല്ല ഓനെ മുട്ടന്തേലും പൊരിചൊടുക്കുംഅങ്ങിനാവുമ്പോ
ആഹ് മീന് ഏതും കഴിക്കൂല അത് പൊയമീനായിട്ടാണോ മീന് ഏതും കഴിക്കൂലേ പൊയ മീനായിട്ടാണോ അതോ?
പോയ മീന ആയതൊണ്ട് ചെല മീനാലൊന്നും ഇഷ്ടല്ല
ആഹ് ആഹ് അപ്പം മുട്ട വ പൊരിചൊടുക്കലാവുല്ലെ?
ആര് ഓനൊ അനിയന് ആ ഓന് മീനാളൊന്നും ഇഷ്ടല്ല കഷ്ണമീന് പിന്നിം കൂട്ടും ചിക്കൻ പോലെന്നട്ട്
ആഹ്
ആ അല്ലാതെ മീനൊന്നും കൂട്ട് ല ഒന് മുട്ട പോരിചോട്ക്കും അല്ലാത്തപം
റ്റാഞ്ഞിട്ടോ അതാ മുള്ള്
മുള്ളും ഒക്കെ അവന് അറിയാ ടേസ്റ്റ്ന്ന അറിയ ഓന് നമ്മള് ചിക്കനാ പറഞ്ഞ് കൊടുതാലും മീനാ ന്ന് മനസ്സിലാവും
ആഹ ചെല കുട്ട്യാള് ണ്ടല്ലോ മീന്റെ തൊലി ഭാഗം പറ്റൂല പക്ഷെ ഉള്ള്ത്തെ ഭാഗം അ വെള്ത്ത് നിക്ണ ഭാഗം ഭയങ്കര ഇഷ്ടണ് ചെലെ കുട്ടിയാക്കൊക്കെ
ആഹം
അങ്ങനെ കൊടുത്താലും കഴിക്ക്ണ്ടാവു ലലേ
ഏ ഇല്ല
ന്നിട്ട് എന്നും മുട് മീൻണ്ട മീന്ള്ളപ്പളൊക്കെ മുട്ട പൊരിച്ചൊടുക്കലാവൂലേ
ആ മുട്ടേ അല്ലെങ്കി കെയങ്ങ് അങ്ങനെ എന്തേലൊക്കെ പൊരിച്ചടുക്കും
സ്കൂൾക്കായ മീനൊന്നും കൊണ്ടോവുല്ലല്ലോ അപ്പൊ പിന്നെ സോയാബീനൊക്കെ
ഓന് ഏരിവൊക്കെ പ്രശ്നണ്ടോന്ന് ചോയിച്ചാ
എരിവ് ആനല്ല പ്രശ്ന എരിവ് തീരെ പറ്റൂല
ആഹ മഞ്ഞൾ ഉപ്പൂട്ടായിരിക്കൂലേ പൊരിക്കല്
എന്ത്
മീന് മീന് മീനല്ല ചിക്കന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊരിക്കുമ്പോ
അല്ലല്ല ആഐക്കൊക്കെടും അതൊക്കെ തിന്നും അതെത്രരുണേലും തിന്നും
ഐ
ചെല മടില്ലതൊക്കാണ് ഏരു അരുക്കൂടെ പോയ തിന്നാതക്ക
ആഹ കറികളൊക്കെ ആവൂലേ?
ആ കറികൊന്നും കൂട്ടില്ല അത് കൂട്ടല്ലന്നെല്ല കൊടുക്കലുംല്ല ഓൻതിന്നുല അറിയ അപ്പ ഞൻ കൊട്ക്കലില്ല
ഉപ്പേരി പച്ചക്കറി അങ്ങന് ത്തൊക്കെ കഴിക്കൊ പച്ചക്കറിക്കെ കുറച്ചൊക്കെ കൊറ്ച് കോർച്ചിചെ കൊടുത്തോണ്ട് എന്തേലുക്കെ പറഞ്ഞാണ്ടേ പച്ചക്കറി കൊടുത്ത് തൊണ്ടു
കയ്ക്കുല ഓന് കൊടുക്കാത തന്നെ
ഉ പാല് മുട്ട അങ്ങൻത്തൊക്കെ ഇഷ്ടണോഒന്
ആ അതൊക്കെ ഇഷ്ട
ആ അക്കെ മുട്ടത പുഴുങ്ങിയതോ അതോ
എങ്ങനെ ഒരുത്താല മുട്ട വന്നു ഒന്നും കൂടി പുഴുങ്ങിയതും ബുത്സ യാണ് ഒന്ന കൂടി ഇഷ്ടം പൊർച്ചുണല്ലാറ് ബുത്സ
സ്കൂള് ഗവൺമെന്റ് സ്കൂളാ
ക്ഷ സ്കൂള് കാണില്ല സി ബി എസ്
സി ബി എസ് ഇ പ്രൈവറ്റ ആണ അല്ലെിൽ സ്കൂളില ആണ ആണെങ്കി മുട്ടിയ പാലൊക്കെപ്പ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ
ആ സി ബിഎസ് ആണ്
സ്കൂളിലിപ്പോൾ എല്ലാ വിധ സൗകര്യങ്ങളും ഉണ്ടല്ലോ ബിരിയാണി ഇപ്പ എന്റെ മോക്ക് കഴിഞ്ഞ ആഴ്ച്ച കപ്സ രുന്നു ചിക്കന്റെ ചിക്കൻ കപ്സ് ഇണ്ടല്ലോ
ആ ആ
ആ അതൊയിരുന്നു ഏട്ടന്റെ മകൻ പഠിക്കണ സ്കൂൾ എന്താ നെയ്ച്ചോറും ചിക്കൻ കറിയും ആ ദിവസം ഓല വേറെ സ്കൂൾ അപ്പം അന്ന് എല്ലാ സ്കൂളും ഗവൺമെന്റ് എല്ലാ സ്കൂളുകൾക്കും സ്പെഷ്യൽ ഫുഡ ആണ് ഞമ്മളൊക്കെ പഠ ിന കാലത്തരുന്നു ബിരിയാണി ഇറങ്ങാണ്ട് സോയാബീന് ആ സോയാബീ്ന്റെ ബിരിയാണി പറഞ്ഞാണ്ട് പറ്റിച്ചാണ്ട് ഇതാക്കുക എ നിൽക്കപ്പോ അങ്ങനെയൊന്നാലും ഷറാണ് സ്കൂള് ഫുഡൊക്കെ ആ
ഹ
പിന്നെ എന്താ ന്നകോട്ടെ ശേരിന്നാ